ന്തെക്കെ വിശേഷം, ഓഹ് നല്ല വിശേഷം സുഖായി പോവുന്നു. എന്തൊക്കെ നിങ്ങളെ വിശേഷം
ആഹ് മോനൊക്കെ എന്തെയ്യുന്നു എണീറ്റോ
എണീറ്റോ, ഓഹ് ഓഹ് മോനൊക്കേ കളിക്കാം പോയി ഹ്മ്മ്
ത്തമ്മാ നമുക്കൊരു കല്ല്യാൺത്തിന് പോണ്ടേ വെര്ന്ന്ണ്ടോ?
കല്ല്യാണോ, ആഹ് ആഹ് ഇങ്ങളെല്ലാരും പോവ്ണ്ടോ
ഹ്മ്മ് ഞങ്ങളെല്ലാം
ളെല്ലാം പോവ്ന്ന് ഹ്മ്മ് എങ്ങനെ പോണേ
ഉണ്ടോന്ന് ചോയ്ക്കാനായിരുന്നു
ണ്ടോന്ന് ചോയ്ക്കനായിരുന്നു, ആഹ് ഞാന് ഞാന് ഹസ്ബൻൻ്റിനോട് ചോയ്ച്ചോക്കീട്ട് പറയാട്ടോ ഇൻക്ക് വരാനൊക്കെ താല്പര്യണ്ടായ്രുന്നു ഹ്മ്മ് ഞാൻ പറഞ്ഞീരുന്നു ഇങ്ങനെ പ്രോഗ്രാമ്ണ്ട് നമുക്ക് പോയാലൊന്നൊക്കെ പറഞ്ഞിരുന്നു ഹസ്ബൻഡിനോട് അപ്പ അപ്പൊ കൊയപ്പൊന്നുംല്ല അമ്മക്ക് പോവാന്നൊക്കെ പറഞ്ഞീനി
ആഹ് തുണി എടുക്കണ്ടേ നമുക്ക് തുണിക്കടേ പോയിട്ട്
ആഹ് ഇട്ക്കണം.
ആഹ് എപ്പഴാ എറ എറങ്ങാൻ പറ്റാ
രാ നമുക്ക് കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം പോയാലോ
ആഹ് കുഞ്ഞ് കുഞ്ഞുങ്ങളെക്കെ കൊണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ നമുക്ക് സാ ഡ്രസ്സ് ഹ്മ്മ് തുണിയെല്ലാം നോക്കി എടുക്കണ്ടേ
ആഹ് ഇന്നാല് നാളെയോ മറ്റന്നാളെയോ എന്നാ സ്കൂളില്ള്ള ദിവസം പോവല്ലാ
ആഹ് സ്കൂള്ള്ള ദിവസം പോവാം
ആഹ് എന്നാ പിന്നെ അപ്പ പിന്നെ രണ്ട്‌ ദിവസം കയ്യണ്ടിയരും അവധിയാണെങ്കി ആഹ് തുണി റണ്ണിങ് ക്ലോത്ത് എടുക്കെ അതോ റെഡിമെയ്ഡ് എടുത്ത് അടിക്കെ എന്താണ്
ഉം അവിടെ പോയി നോക്കീട്ട് ഇഷ്ടപ്പെടുന്നത് എന്താന്ന് വെച്ചാ നമുക്ക് നോക്കി എടുക്കാം തുണിയെല്ലാം എന്നിട്ട് തയ്ക്കാൻ കൊടുക്കണ്ടേ പിന്നെ അയ്നുള്ള സമയം ഉണ്ടോന്ന് അറിയില്ല കാരണം തയ്ച്ച് കിട്ടാൻ തന്നെ ഒരുപാട് ദിവസം ആവില്ലേ
ആഹ് തയ്ച്ച് കിട്ടാൻ ഒരുപാട് ദിവസാവും പിന്നെ ഉം ഉം ഡിസൈൻ ചെയ്യിപ്പിക്കാണോ അതോ സാധാ അമ്മളെ ടൈലറെട്ത്ത് കൊടുക്കാ എങ്ങനേണ്
ആഹ് കല്യാണത്തിനൊക്കെ വേണ്ടി തയ്ച്ചു തരുന്ന തുണിക്കടയിൽ ഏഹ് കടയിലാ പോകുന്നത് ആഹ് അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ട് ചെയ്യാന്ന് വെച്ചു
ഉം പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു പോലെ എടുക്കല്ലേ
അതെ അവർക്കെല്ലാം ഒരു കളറ് വേറെ മോ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം
ആഹ് പിന്നെ കൊറച്ചൊക്കെ ഏയ്ജ്ട് ആയോർക്ക് സാരി ഒക്കെ ഇട്ക്കാം അന്റോ ആഹ് അവര് ഉം ഉം അങ്ങനല്ലേ നല്ലത്
പിന്നെ ഇന്ന് അഹ് ഭർത്താവ് ഇഞ്
ഇഞ് ഇപ്പൊ വരും ജോലി കഴിഞ്ഞിട്ട് ഭർ ത്താവ് വൈകുന്നേരം അം ഒരു ആറ് മണിയൊക്കെ ആവുമ്പോ വരും ഇങ്ങള് വീട്ടില് ഇപ്പൊ ഒറ്റക്കാ
അല്ലല്ലല്ല മോള് സ്ക്കുള്ന്ന് ഞാൻ പോയി വിളിച്ചിട്ട് വന്നായിരുന്നു മോള് വന്നായിരുന്നു ചെറിയ മോള് വന്നു ഇനിയി പ്പം വല്ല്യെ മോള് വെരും അവൾക്ക് ഞാൻ ഏഹ് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കൊറച്ച് കൂടി ക്ലാസ് ഇണ്ട് ടൈമ് അത് കഴിഞ്ഞ്ട്ടേ വെരൊള്ളു
അയ് ശരി ട്യൂഷനൊക്കെ ഇണ്ടോ
ട്യൂഷനുണ്ട് ഓൺലൈനാണെന്ന് മാത്രം കാരണം നമ്മളിവിടെ ഞാൻ ഒറ്റക്കല്ലേ ഒള്ളു അപ്പൊ രണ്ടു പേരേം കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാ ചെറിയ മോള്നെ അട്ത്താ ഞാനാ വിൾ ചിട്ട് വര്ണത് വല്യെ മോൾക്കൊരു ഇപ്പൊ ഞങ്ങള് ഇരിക്കുന്ന അവ്ട്ന്ന് പതിനഞ്ച് കിലോമീറ്ററ്ണ്ട് അപ്പൊ സ്കൂൾ ബസ്സിലാ
ആഹ് ഇങ്ങള് എങ്ങനെ വണ്ടി ഒക്കെ ഓടിക്കോ
എന്തായിരുന്നു പർഞ്ഞത്
വണ്ടി ഒക്കെ ഓടിക്കോ ഇങ്ങള്
അതെ അതെ പിന്നെ ഉം ഓഹ് ഞാൻ തന്നെ എല്ലാം അവിടെയും കൊണ്ടു പോകുന്നതും എല്ലാം ചെയ്യുന്നതു എല്ലാം കാറ് ലൈസൻസ് മാത്രം ഇണ്ട് കാറ് ഓടിച്ചിട്ടില്ല കാറ് ഓടിക്കാന്നേല് അ ടി ആയിരുന്നു അടി അത് കാരണം എനിക്ക് നമ്മളേ എഹ് അവിടെ പോയി പഠിക്കുമ്പോ ഇഹ് പഠിക്കുമ്പോ നമുക്ക് കിട്ട്ന്ന്ണ്ട് ലൈസൻസ് എട്ത്ത് കഴിഞ്ഞിട്ടം ഞാൻ ഇപ്പൊ ഈ എടേല് ഒരു രണ്ടു വർഷം മുൻപ് പോയാര്ന്നു പൈസ കൊടുത്തിട്ട് പക്ഷെ അവര്ടേ ടെ ഡ്രൈവിംഗ് ക്ലാസിലുള്ള വ
സ്സിലുള്ള വണ്ടി ഓടിക്കുമ്പോ കിട്ട്ന്ന്ണ്ട് ഒം പൊർത്ത് പോയി ഓടിക്കുമ്പോ കയ്യ് ഇണ്ടാവൂല
നമ്മടെ വണ്ടി കാറ് എടുക്കുമ്പോ പറ്റുന്നില്ല കാരണം ഇത് പവർ ഗിയർ അല്ലേ
ആഹ് ആഹ് ന്നട്ട് ഇങ്ങക്ക് ലൈസൻസ് കിട്ടിയോ
എനിക്കിണ്ട് ലൈസൻസുണ്ട്
ആഹ് ഇപ്പൊ ലൈസൻസൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയ്ണേക്ക
ആഹ് ഞാൻ പതിനഞ്ച് വർഷായി എടുത്തിട്ട് പത്ത് പതി മൂന്ന് വർഷായി എടുത്തിട്ട്
ഇൻക്ക് പഠിക്കണംന്നൊക്കെണ്ട് പക്ഷെ ഇപ്പെല്ലാരും പറയല്ണ്ട് ലൈസൻസ്ടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ട്ടാണ് അതോണ്ട് പോവാനൊരു മടിയാ
അല്ല അത് ഇങ്ങനെ പഠിക്കണംന്ന് പറഞ്ഞ അപ്പത്തന്നെ പഠിക്കണം ഞാന് ആ വിട്ടു പോയി ഞാൻ ചെയ്തു ഞാനും ഭാർത്താവ് കൂടെയിങ്ങനെ നമ്മള് കാറ് ഓട
ആഹ് ആഹ് അഹ്ശരി
ആക്സിലേറ്റ് ആക്സിലേറ്റർ ബോക്സ് പോവും അതേയിങ്ങനെ പഴക്കാ ആഹ് അ അത് അത് അത് വേടിച്ചിട്ടാണ് നമ്മള് പൊറത്ത് പോയി പഠിച്ചത് പക്ഷെ സ്കൂളി ആ ഡ്രൈവിംഗ് സ്കൂളി പോകുമ്പോ അവര്ടെ കയ്യിലല്ലേ ബ്രേക്കും, ബെല്ലുവെല്ലാം നമ്മളോടിച്ച് തെറ്റിച്ച് ച്ചാല് അവര് കറക്റ്റാക്കുവല്ലോ? അവർക്ക് പൈസ മതി
ഉം അപ്പൊ ലൈസൻസ്ണ്ട് ല്ലേ?
ഇണ്ട്ണ്ട് കാറ് ഓട്ടണംന്ന് ഭയങ്കരാഗ്രഹവുണ്ട് പിന്നെ നമ്മളത് സ്കൂട്ടറോട്ട പറഞ്ഞ സെൽഫ ല്ലേ? എപ്പഴും ആ മറ്റേ ആണുങ്ങളാണെങ്കി പെട്ടെന്ന് പഠിക്കും അവർക്കെപ്പഴും ഗീറിട്ടിട്ട് ശീലമുണ്ട്
ഉം ആ അതില്ല എനിക്ക് പിന്നെ ധൈര്യോല്ല ഈ പൊറത്ത് ട്രാഫിക്കൊക്കെ കാണുമ്പോ പേടിയാ
അതും ഇത് ഓട്ടില്ലെ ബൈക്ക് ഓട്ടി സ്കൂട്ടി ഓട്ടില്ലേ?
ഇല്ലല്ല ഒന്നും ഓട്ടൂല്ല
ആഹ് ആഹ്
സ്കൂട്ടീന്റെ ഭർത്താവിന്നെ കൊറേ പഠിപ്പിക്കാൻ നോക്കിയതാണ് അപ്പൊ ഭർത്താവ് ഭയങ്കര അത്യാവിശ്യം നല്ല ചൂടാവ്ണാളാണ് അപ്പം പേടിയോണ്ട് കൂടി ഞാനത് നിർത്തി പോന്നതാ
എനിക്ക് സൈക്കിള് പോലും ഓട്ട
നറിയില്ലായ്രുന്നു ഏഹ് അഹ്ശരി അപ്പ പിന്നെങ്ങനെ പഠിച്ചു? ഡ്രൈവിംഗ് ക്ലാസ്സി പോയി പഠിച്ചതാണ് ആവശ്യമായിരുന്നു നിങ്ങള് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയപ്പോ ഇങ്ങക്കൊന്നും അറിയില്ലേനി? ഒന്നും അറിയില്ലായിരുന്നു ആഹ് അപ്പം എളുപ്പണ്ടായിനോ പഠിക്കാന്?
എളുപ്പല്ല നമുക്കത് വേണംന്നൊരു നല്ല ആഗ്രഹവായിരുന്നു
ഉം
അങ്ങനെ പഠിച്ചെടുത്തു മ്
അഹ്ശരി
അല്ലെങ്കി നമ്മളിപ്പോ കാറൊക്കെ ഞങ്ങളിപ്പോ കൊറച്ചായിട്ടെടുത്തത് ഭർത്താവ് ജോലിക്ക് പോയിക്കഴിഞാല്ലേ നമ്മള് പൊറത്തു പോണെങ്കി അവര് വരട്ടെയെന്ന് പറഞ്ഞു ഏ നമ്മള് കാത്തിരിക്കണം
ഉം
ആഹ് അങ്ങനെയൊക്കെ ആയപ്പോ നമുക്ക് തന്നെ തോന്നി എന്ന ഒന്ന് പഠിക്കാം
ഉം അഹ്ശരി ഉം എനിക്കും പിന്നെ വണ്ടിയെടുത്തു എനിക്ക് ഓഹ് അപ്പൊതന്നെയെടുത്ത് തന്ന്ല്ലേ?
ആഹ് കാറ് മാത്രമാ നമ്മളെ പഠിപ്പിക്കാത്തെ കാരണെന്താന്നറിയോ ഈ ഹ കാറ് കയറ്റൊക്കെ കേറുമ്പോ അവർക്ക് തന്നെ അത് ഓടിക്കാൻ ബുദ്ധിമുട് ട്ട അപ്പൊ നമ്മളെടുത്ത് കഴിഞ്ഞലുള്ള പ്രശ്നം നമുക്ക് സെൽഫാണ് ഏറ്റവും നല്ലത് ന പറയ്ന്ന് ഇപ്പൊ അത് മേടിക്കാനുള്ള പൈസ ഇല്ല സെൽഫ് മേടിക്കാനുള്ള കാറ് അത് നല്ല റേറ്റ് ആവുന്നു വെലയിണ്ടല്ലോ
ആഹ് ആട്ടോ കുട്ടികൾക്കൊക്കെ ഓട്ടാൻ കയ്യോ
അത്ര അവരി അത്ര ആയിട്ടില്ലല്ലോ അവര് ഒമ്പതിലും പത്തിലും ഒക്കെ പഠിക്കുന്നല്ലെ ള്ളു നമ്മള് കൊടുത്തിട്ടില്ല സൈക്കളോട്ടു അവര്
ആഹ് സൈക്കളോട്ടുല്ലേ
എനിക്ക് ചെറുപ്പത്തില് സൈക്കിള് ഞാൻ സൈക്കിളേന്ന് വീണെന് ശേഷം ഞാൻ ഓട്ടിട്ടേ ഇല്ല പേടിയായിരുന്നു ഞാനിതെങ്ങനെ പഠി
പഠിച്ചെടുത്തുന്ന് എനിക്കറയില്ല ഇപ്പൊ ഇപ്പൊ എല്ലാരും പറയണ കൈക്കിണിണ്ട് സൈക്കിള് ബാലൻസ് ഒന്നും ഇല്ല എന്നാലും ഞാൻ പഠിച്ചു ന്നൊക്കെ ഇപ്പൊ എല്ലാർക്കു അറിയാലോ ഇപ്പൊ ഓടിക്കാൻ അറിയാത്ത ആരുല്ലല്ലോ ചുരുക്കം ചെല ആൾക്കാര ആഹ് വേണം പറയാ ഇപ്പ അങ്ങനെ അല്ലല്ലോ
ചെറുപ്പത്തില് ഇങ്ങന ഗ്രൗണ്ടിലൊക്കെ ഇങ്ങന ഓടിച്ച് റൗണ്ടിലോട്ടാൻ അറില്ല നീളത്തിലേ പോവുള്ളു വളക്കാനൊന്നും അ അറിയില്ലായിരുന്നേ ആ പിന്നെ ന്താ പറയാ ആഹ് അങ്ങനെ എന്തോ ഞങ്ങള് ചങ്ങാതി മാര് എല്ലാവരും കൂടിയിട്ട് ഗ്രൗണ്ടി പോയി കളിക്കുമ്പോ ഞാൻ സൈ ക്കളേന്ന് വീണു അതിനു ശേഷം ഞാൻ സൈക്കിള് തൊട്ടിട്ടി ല്ല
ല്ല പേടിയെക്കാരം
ഉം കല്യാണൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ വണ്
വണ്ടി ഓടിച്ചത് ആഹ് ഹസ്ബന്റ് സപ്പോട്ട
ആഹ് കാരണം മൂത്ത കൊച്ച യപ്പോ പിന്നെ അവളെ കൊണ്ട് വിടണ്ടേ അല്ലെൽ ഓട്ടോ പിടിക്കണം ബസ് കേറി
കേറി പോണം അതെല്ലം ഭയങ്കര പ്രശ്നം ഉം ഞാ യിന്റെ രണ്ട് മക്കളേം നടന്ന് കൊണ്ടെയാക്കും
ഇല്ലല്ല ഇവര് എൽ കെ ജി പഠിക്കാൻ തുടങ്ങിയപ്പൊ മുതല് ഞാൻ വണ്ടിയെടുത്ത്
ഉം ഉം ഇപ്പൊ ഞാൻ പോകുമ്പോ എന്നും വിചാരിക്കും ഇപ്പഴാണെ ഭയങ്കര വെയിലല്ലേ ഒരു വണ്ടി ഉണ്ടായിനെങ്കി രണ്ടു പേരയു എളുപ്പങ്ങട് ആക്കി പോരായിന് ന്ന് വിചാരിക്കു എപ്പോഴും ഇപ്പോളാണ് അയ്ന്റെ ഉപകാരം മനസ്സിലായത്
അയിന് പഠിക്കാലോ
ആഹ് ന്തോ പത്തൻപത് അമ്പത്തഞ്ച് വയസ് ഓഹ്
എട്ടു വയസ്സായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം
അയ് ശെരി ഉം പിന്നെ
പത്ത് എൺപത് നൂറ് കിലോ വെയിറ്റ് ഉണ്ടാവോത് അതായതിനൊണ്ട് നിങ്ങക്ക് പഠിക്ക പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ
ആഹ് ന്ന്ട്ട് കല്യാണത്തിന് എങ്ങനെയാ പോണത്
നമ്മളെല്ലാരും കൂടെരു വണ്ടിയില്
ട്രാവലറോ അതോ ബസ്
ആഹ് ബസില് ഏതെങ്കിലും പോവാ എല്ലാവരും ഉണ്ടല്ലോ അപ്പോ സുമയോ റ്റാറ്റാ സുമയോ അതെ
ഉം
അപ്പൊ ഇനി എന്താ മോള് വന്നിട്ട് എന്തോ കഴിക്കാൻ കൊടുത്തു
മോള് വന്നിട്ട് ബ്രെഡ്
ആ ശരി ഇനി വൈന്നേരത്ത് ക്ള്ള ഭക്ഷണം ഉണ്ടാക്കണം അല്ല
ആഹ് വൈന്നാരം ചപ്പാത്തിയാണ് ഇവിടെ എല്ലാര്ക്കും
കറി ഉണ്ടാക്കണ്ടേ
കറിയ വാണം
ഞങ്ങള് അതുപോലെ രാവിലെ ഇഡലിയാണെങ്കി ഉച്ചക്ക് മാത്രം ചോറ് കഴിക്കും ചലപ്പോ വൈന്നേരം ഇഡലി തന്നെ ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കുന്ന എനിക്ക് വയ്യ ഞാൻ റെഡിമേട് ആഹ് ഞാൻ ചപ്പാത്തി അധികണ്ട്
ഉണ്ടാകില്ല മടിയാ
മടിയല്ല എനിക്ക് കയിക്കി ഇച്ചിരി വേ യുണ്ടേ അത് കാരണം കൊണ്ട് ഞാൻ അതിനൊന്നും നിക്കാറില്ല
ഉം ശരി
കടയിൽന്ന് മേടിക്ക ചെയ്യാ
ആഹ് ആഹ് എന്നാ പിന്നെ ഞാൻ കൊറച്ച് കയിഞ്ഞിട്ട് വിളികാം കേട്ടോ ആഹ് ആഹ് ശരി എന്നാ ഉം
ആഹ്